ഉം എന്തെ വിശേഷടാ.
സുഖം അങ്ങനെ പോണു.
ഉം ഇന്നട്ട് എന്തെക്കെ
എന്താണ് മയാ മഴ മൂടിരിക്കിണ്ട് ഇനി ഇപ്പം മഴെന്റെ കാലല്ലെ.
ഞങ്ങക്ക് പിന്നെ മഴക്കാലം കയിഞ്ഞു ഇപ്പൊ രാവിലെ നല്ല മയേരുന്നു. ഇപ്പൊ അയ്നു മാണ്ടീട്ട് നല്ല വെയിലാ. ഉം നല്ല വെയിലാ.
ആഹ് ശെരി. ഇവടെ ഇങ്ങളെ ഔടെ എറ്മ്പിൻ്റെ ശല്യം ഇണ്ടൊ ഇപ്പൊ പോയോ ഹലോ
തൊറന്നാ ഡോറ് തൊറന്ന് വെച്ച് കയിഞ്ഞാലേ ഹലോ പിന്നെ ഈച്ചശല്യാണടാ ഈ ച്ചാ ഒന്നായിട്ട് ഉള്ളില് കേറാണ്. എന്തുമാത്ര കേറ്ണറ്യാെ. ഡോറ് തൊറ ക്ക്ണ്ടോന്ന്ങ്ങനെ കാത്ത് നിക്ക. ഇപ്പൊ മോള് മോള് സ്കൂള് പോയണ്ട് വെ ആഹ് അവിടെ ഇണ്ടോ വീട്ടില് ഇണ്ടായിര്ന്നേ ഈച്ച ശല്യം ഇണ്ടായിര്ന്നൊ.
ഉം ഇപ്പേ പൊതുവേ എല്ലോട്ത്തും ഇണ്ട് തോന്ന്ണ്ട്.
ആഹ് എൻക്ക് ചക്കന്റിം മാങ്ങന്റിം ഒക്കെ സീസൺ അല്ലേ പിന്നെ ഞങ്ങളേ തൊട്ടൊക്കെ റ റുകളാണ് അപ്പൊക്കെ ഇൻക്ക് തോന്ന്ന്നത് അവ്ടെ ഈ ആഹ് ഈ കോഴിക്കാഷ്ടം ഇണ്ടല്ലോ നമ്മള് ഇതിന് വള ഇടു അല്ലെ ആഹ് സാധനത്തിന് സ്മെല്ല് കേട്ട വേഗം അതക്കെ എണ്ട് തോന്നുന്നുണ്ടായിക്കൂടി അതുകൊണ്ട് ഇ ഞാനി പുൽത്തൈല ഉപയോഗിച്ചിട്ടങ്ങനെ തൊട്ച്ച് കഴിഞ്ഞാ കൊർച്ചൊക്ക ഒര്
ആഹ് ആയ് ശരി ഞാനിവിടെ ഭയങ്കര കൂ മറ്റേ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളില്ലേ അത്ണ്ടായി മറ്റാ തോന്നുന്ന് കുളിയർമ്പ് ഇങ്ങനെവെർന്ന്ണ്ട് പക്ഷെ ഞാൻ മറ്റേ ഉറു എന്താ ചായിപ്പൊടിയില്ലേ
ആഹ് ചായിപ്പൊടിണ്ടോ?
ആഹ് അതിട്ട അപ്പ പോണ് ണ്ട്ട്ടോ കൊഴപ്പൊന്നുല്ല പക്ഷെ ഞാൻ വിചാർച്ച്
വള്ളി ഇങ്ങെ പടർന്ന് ങ്ങന വളർന്ന് വരുന്നേള്ളൂ ഞാ വലക്കെ കെട്ടി കൊടുത്ത്ക്ക്കണു
ഉം ഇന്റും അതെ എന്താ പറയാ ഇപ്പം പൂവുണ്ട് പൂവുണ്ടാവ്ണ്ട്
അവന്റെ അയ്നൊന്നും ആയിട്ടില്ല ഇങ്ങനെ വരുന്നേ ഒള്ളൂ
അയ് ശരി എന്താ പറ പക്ഷെ ഇണ്ടായി കഴിഞ്ഞാൽ നല്ല രസായിരിക്കും
കൊറേണ്ടോ കൊറേണ്ടോ മലട്ടിയെ
ആഹ് ഞാന് തയ്യ് വെച്ചെട്ത്തിട്ട് ഞാൻ കോവയ്ക്കേണ്ടത് കഴ്ക്കാൻ തുടങ്ങീക്ക്ണ് അപ്പൊ അതിനും ഇതിനും കൂടെ ഒരു പിന്നെ മൂന്ന് മീറ്റർ വല മേട്ച്ചിട്ട് അ കെട്ടി കൊട്ത്തക്ക
അത് ശെരി ഞാനേക്കെങ്ങാൽ എട്ട് മീറ്ററ് എറ്റെ വാങ്ങിന്നാ തോന്നണേ
ആഹ് ഇൻക്ക് അത് സ്പേസ് ഇല്ല ഇടെ കിച്ചണ്ന്റെ ഭാഗത്ത് കൊർച്ച് സ്പേസ് ഇണ്ട്. അവിടെ ഇങ്ങോട്ട്ന്താക്കി എന്റെ റംബൂട്ടാ മാർത്മങ്ങട്ട് പടർന്നക്കേനു കോവക്ക അയ്മന്നങ്ങ് വൽച്ചെട്ത്തു ഇത്രാശ്യം അത്യാവശ്യ റംപുട്ടാണ്ടായിട്ടോ
അയ് ശരി കായ് ഇണ്ടാവ്ണ്ട്ല്ലേ എത്ര വർഷം കൊണ്ട കാഴ്ച്ചേ
ഇത് നാാല് വർഷം ആവ്ണു
ആഹ് ശരി കായണ്ടാവ്ണ്ടില്ലേ ഇവിടെ അപ്പർത്തെ വീട്ടിലുണ്ടാവ്ണ്ട് ആഹ് പിന്നെ മരം നല്ല വെൽതായോ? ഹലോ
പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി
ആഹ്
അങ്ങനൊക്കെ ഇട്ട് കൊട്ക്കും
ആയ് ശരി എന്താ പറയാ ഇപ്പ നല്ലോണം കായ എന്താ പറയാ നല്ല വൽപ്പായിണോ പന്തലിച്ചിക്ക്ണോ?
ആഹ് പന്തലിച്ചിക്ക്ണ് ഏകദേശം പന്തലിച്ചിക്ക്ണ് ഏകദേശം നാലഞ്ച് കിലോത്തോളം കിട്ടി ഇപ്രാവശ്യം
ഓഹ് അത് ശെരി മാഷാഅല്ലാ നോക്കിയാണി അപ്പൊ
കഴിഞ്ഞ പ്രാവശ്യം ആദ്യായിട്ട് കാഴ്ക്ക്ണത് അപ്പൊ ഞങ്ങക്ക് ആകെ ഒരു അഞ്ചാറണൊക്കെ ഇണ്ടായിട്ടുണ്ടായിരുന്നള്ളു
ഓഹ് അത് ശെരി
സെക്കൻ ടൈമ
ആഹ് ഞാനും ഇബടെ ഒരു ഒരു മരം തൈ വെച്ചിട്ടുണ്ട്ട്ടോ വെയില് ഇല്ലോട്ത്താണ് നല്ല വെയ്ലുണ്ടോ ഇങ്ങളെസ്ഥൽത്ത് വെയ്ല്ണ്ടോ?
അത്യാവശ്യം വെയ്ല്ണ്ട്
ആഹ് ഇവടെ ഭയങ്കര വെയ്ലാ മഴയില്ലോണ്ട് വലിയ കൊഴ്പ്പല്ല പക്ഷെ ഭയങ്കര വെയ്ലാ
ആഹ് അയ്ൽ വെയ്ല് വേ കാലയ്ല്ലാണത് സാധനം ഇണ്ടാവാതിരിക്ക വെയിലുള്ളോട്ത്ത് നമുക്ക് അത്യാവശ്യം ഉണ്ടാവും
ആ ശരി അപ്പം അന്ന് വെള്ളം കിട്ടാതായിട്ട് അത്ങ്ങോട്ട് ഉണങ്ങി പോയിട്ടോ അതിൽ പിന്നെ ഇപ്പം മഴ പെയ്തപ്പോൾ ഫുള്ള് തളർത്ത് വരുന്നുണ്ട്
കാലത്ത്ു നിന്നണ്ടാവും അല്ലെ വെള്ള ഒഴിച്ചു കൊടുക്കാനുണ്ടാവും എന്തിനാണെങ്കിലും ഞാൻ രണ്ടു നേരം നനക്കും ഈ മഴ ഇല്ലാത്ത സമയത്ത്
ഓ ശെരി ഇവിടെ രണ്ടു നേരം നനച്ചിട്ടും കാര്യല്ല ഇവിടെ അത്ര അങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ അറില്ല അത്ര ഒരു കൊട്ട വെയിലായി ഒരു ഭയങ്കര വെയിലായിട്ട് പിന്നെ ആ മണ്ണും ഒരു അട്ടി പോലത്തെ മണ്ണാണ്.
ആഹ മണ്ണ് എന്താ നമ്മള ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോതിനൊക്കെ ചവ്ട് ഇങ്ങനെ ഒന്ന് കളച്ചിട്ട് ഒരു തടം പോലെ എടു കോടുക്കണം
ആ
അതിന്റെ അടിക്ക് ഇങ്ങനെ കുഴി പോലെ ആക്കിയിട്ട് ഇട്ത്ത് കൊടുക്കണം എന്നാല ഉള്ളൂ അയിൽ വെള്ളം നിൽക്ക നോർമൽ നമ്മള് പരന്ന പോലെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടി
ഇതിനൊരു കുഴി എടുത്തിട്ട് കുഴയിലാ കുഴിച്ചിട്ടത്.
ആഹ് ചെറിയ തയ്യാക്കാരലെ അത് ഇഞ് ഇണ്ടാവും
ചെറിയ തൈയാ ഇനിയിപ്പം മ്മ് ഉണ്ടായിക്കോളും വിചാരിക്കണേ ഞാനത് പോയി ൻ വിചാരിച്ച് പിന്നെ അതേമാരി ആ വെള്ളരിക്കായ്മത്തെ കായ് ഞാൻ പറിക്കലന്നെല്ല ഇപ്പൊ ഒന്ന് മൂത്തൊക്കെ വന്നിരുന്നു ഞാനത് പറിച്ചിട്ടുല്ല എനിക്ക്ആവൂല അതിനി വിത്തായി ആമ് ഇപ്പൊ കുറേ വിത്ത്വിടെ ഫുള് കുഴിച്ചിട്ടിരുന്നു ഇന്നാള് കുറേ മുന്നേ പ്രെഗ്നന്റ് ആവണന് മുന്നേ വാങ്ങി ചോളം ആ ചീരൊക്കെ കുഴിച്ചിട്ടിരുന്നിട്ടാ പക്ഷെ അത് കൊറേ ആയില്ലേ ഏ മീഷോ ന്നാണ്
ഞാൻ മീഷോ ന്ന് വാങ്ങിച്ചിരുന്നു.
ആഹ മീശോന്നല്ലേ ഞങ്ങള് മീശോന്റെ കാര്യങ്ങ നിങ്ങ എന്നെ പറഞ്ഞിട്ട്
ഞാൻ വെറും മീഷോ ന്റെ ആളാ ഇന്റൊക്കെ നാത്തൂന്റെ കല്യാ കുമ്പോ മോനെ മോനെ മീസോ ന്ന് ഡൗൺലോഡ് ചെയ്തന്ന് പറഞ്ഞണ്ട്
എന്നാ പിന്നെ ഗൂഗിൾ പേ ലൊക്കെ പൈസ ഉണ്ടെങ്കി എടുത്ത വെച്ചാള കാരണം നിങ്ങങ്ങള് മീഷോ ഫുള് തീർക്കും
പറ അന്റെ കയ്യിയില് പൈസ നൽക്കണങ്കിൽ ആദ്യം അൻന്റെ കയ്ൽ നിന്ന് ആ സാധനം അണിസ്റ്റാൾ ചെയണന്ന
ആ പക്ഷേ പിന്നെ എന്താ പറയാ ഞമ്മൾ ജീപേലും അല്ലേ ചെയ്യണ ഇപ്പം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ എന്തായിരിക്കണം ഇൻക്ക അങ്ങനെനിക്ക് അങ്ങനെ പൈസ നമ്മള് ആവശ്യത്തിന് ചോദിക്കുക ആവശ്യത്തിന് നമ്മൾ വാങ്ങിക്കൊണ്ടു പോവാ അങ്ങനെയല്ലാതെ ഇന്റെ അടുത്ത് കയ്യിയില് പൈസ തരൂല അപ്പൊ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഇത്തിരീച്ച എടുത്ത് വെക്കൂല്ലേ
ആഹ ആ ആഹ് എനിക്കനെ പരിക്കാരം പോലല്ലേ ഇവിടെ ഇല്ലാത്തോണ്ട് ഉണ്ടാവുമ്പോ ഞാൻ വലിക്കും
ആ അപ്പോ അങ്ങനെ ആകുമ്പോങ്ങൾക്ക് തരൂലേ ഇവിടെ നാട്ടിലില്ലാത്തപ്പോൾ ആൾ തരൂലേ
ആ തരും പക്ഷെ അതും ചെലവിന അനുസരിച്ചിട്ടല്ലേ ഒന്നിച്ചിട്ട ഇത്ര എമൗണ്ട് അങ്ങെ തരില്ല നമുക്ക് ആഹ അവര് രണ്ടായിരം മൂവായിരം തരും പിന്നെത് കഴിഞ് ഞ്ഞല് നമ്മളെതിന്റെ കണക്ക് ബോധിപ്പിക്കണം എന്ത ചെലവാക്കി എന്നുള്ളത്
അപ്പൊ നല്ല ആളാണ് ഇനിവിടെ അങ്ങനെന്നെ എന്ത് എവിടെ പോയാലും എത്ര ഹെ ആള് ചെ ലപ്പ നമ്മളൊട് ബാക്കി കി ആ
ആ ചെലവാക്കി ആ അപ്പം ഏ ഞാന ഇങ്ങനെ പോവുമ്പോ ചോയ്ക്കും എന്താ പറയാ എനിക്കിപ്പോ ചെല സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് ഞാന് ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിട്ടോ ഹെ എന്താ പറയാ ഒരു ഒരു ബോയിൻന്റെ കല്യാണത്തിന് പോയി അപ്പം ഞാൻ ചോയിച്ചു നിക്ക് പൈസ തരോചോയിച്ച് ഞാൻ പൊതുവെ ഇന്റെറ അടുത്തുള്ള അടുത്തള്ള പൈസ അപ്പൊ എനിക്ക് കറക്റ്റ് അറുപത് രൂ അറുപത് രൂപ തന്നു ഞാൻ ആ ബസ് സിന് പോവാൻ അറുപത് രൂപ ഞാനത് ആലോച്ച് കൊറെ ദിവസം ഞാൻ പറഞ്ഞീലെ ഞാൻ ഡിപ്രഷനായി പോയി അറില്ലേ
ഇങ്ങിട്ട് ഇങ്ങട്ട് ഇന്റെ മൂത്തച്ചി പറിം ചെറിയ എന്തെലും നൂറുറുപ്പേന്റെ ബില്ലല്യിടിച്ചു ചേറ ഇരുന്നൂറുപ്പേന്റെ ബില്ല ആാക്കും ആ അല്ലെങ്കിൽ നമക്ക് എന്തെങ്കിലും
ആ ഇപ്പെ അനാവശ്യമായിട്ട് ചെലവാക്കണ ആൾക് ഇഷ്ടല്ല അപ്പം അതാണ് ഒന്നാമത് ആ ആവശ്യത്തിന് ചെലവ ഇപ്പ ഡ്രസ്സ ആായാലും ഒക്കെ എടുക്കണതും ഒക്കെ ഇഷ്ടമാണ് ഏല്ലതും അങ്ങനെ ഇഷ്ടണ് പക്ഷെ എന്തിനാണ് ആനആാവശ്യമായിട്ട് ചെലവാക്കണ് നമ്മള അയിനൊക്കെ കണ ക്ക് ബോധിപ്പിക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞിട്ട്
ഇത് ആളുണ്ടെങ്കില് എത്ര ചെലവാക്ക്‌നീനും കൊഴപ്പല
ഉം
മ് അളപ്പാണെങ്കില്
ആ അതെ ആഹ ഒറ്റക്ക് അഹ് ശരിയാ ഇപ്പം പെരുന്നൾക്കെക്കെ ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ വെലെന്നും നോക്ക ക്കുല അത് അയിന് നേരെ മറിച്ച് നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പൈസ ആ
യെന്തിനാ അവടക്കെടന്ന് തെരക്കൻ നിക്കുന്നു ചോയ്ക്കും ചീത്തറിം നേരെ മറിച് നമ്മൾ ഒറ്റക്ക് പോവുമ്പോ ഏ ട്തയിന്ന ഒക്കെ കുറ്റാക്കാരം
ആ പൈസ അല്ലെങ്കിൽ നമ്മള് നമ്മൾ ഒടു ഒറ്റയ്ക്ക് പോവണെങ്കി എന്താ പറയാ നമുക്ക് പൈസ തരിയാണെങ്കിൽ ആ പൈസ എത്രോ കുറച്ചാ പൈസ തരി
സത്യണ് ഇപ്പൊ നിക്ക് പെരു പെരുന്നാൾഡ്രസ് എടുക്കാനുംഇഡ്രസ്സ് കോഡ് സാധങ്ങൾ വാങ്ങിക്കാന്നും കൂടി ഏഴായിരഞ്ഞൂർ രൂപയാണ് നമ്മളൊക്കെ ത് ഞാൻ എന്താ ചെയ്യച്ചു എന്നട്ട് പിന്നെ ആ പിന്നെ പിന്നെ ഇപ്പ ഓല് ബാക്കിട്ടന്നു
അങ്ങനെ ബില്ല് എടുക്കുമ്പോ
ആഹ
അത അതെ പറ്റോള്ളൂ ഇവ ഇവരെങ്ങനെ ഇങ്ങത്തെ കാര്യത്തിനൊക്കെ പോരും ഒപ്പം പോരും പക്ഷെ ഒപ്പം പോരാത്തപ്പ നിക്ക് ഡ്രസ്സ് ക്ക ആണ് ആൾക്ക് ഭയങ്കര ദേഷ്യള്ള കാര്യം
ആ ഇത് എനിക്ക എടുക്കണത് ഭയങ്കര എടുക്കാനൊക്കെ പോയി ഓല്ക് ആപ്പ പോവനഥ്‌ ക്ക് ഭയങ്കര ദേഷ്യ
ഇക്ക് എന്താ അറിയിലേ അയിന്
ക്കുല ഞാൻ ഡ്രസ് ചെയ്ത് ഡ്രസ് ചെയ്ത് ഞാൻ കൊയങ്ങി
ഏ ഇതിന് ത് പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് കണ്ട ഏതാണോ ആ പീസ് എടുത്ത് പോരണം എനിക്കാണെങ്കിൽ ഒരു സാധനം കണ്ട അയിന്റെ പച്ച ഉണ്ടോ മഞ്ഞണ്ടോ ചോപ്പ്ണ്ടോ ചോദിച്ചി ഞാന അങ്ങനെ ഇരിക്കും അപ്പൊ ഇക്കാണെങ്കി ഒറ്റടിക്ക് ആഹ് ഇൻക്ക് അങ്ങനെ ക്ഷെ ഞാനൊരാളോട് അ ത്ട്ക്കി ഇത്ട്ക്കിന്ന് പറേല്ല ഇവിടെന്നെ കുറെ ഇതാക്കിട്ടെണ്ടാവും ക്ഷെ അയിന്ന് പെട്ടെന്ന് കിട്ട് എടുത്ത് പോരുമ്പോ ഞമ്മൾ പിന്നെ ഒന്നും നോക്കില്ലോ ഒന്ന് കണ്ടില്ലല്ലോ ആഹ് ഒരു ഇതായിരിക്കും ഇൻക്ക് അപ്പൊ ഞാൻ അങ്ങനെ ഇട്ക്കൂല ഞാനിങ്ങനെ ഇതാക്കൂ അപ്പ ഇന്നോട് ചോയിക്കും എന്താ പറയാ എനിക്കൊന്ന് അപ്പന്നെ അനക്കത് പറ്റി എന്നാലും ഈ അനക്കത് വേറെ നോക്കണം അങ്ങനൊരു അങ്ങനെ ഇഷ്ടല്ല അയ്ന് അപ്പങ്ങനെ പക്ഷെ ചെലവിനൊ കറക്
ഇനി പ്പോ ആൾക്കൊരു ഡ്രസ്സ് ഇട്ക്കണങ്കില് ഞാൻ പോണം കൂടെ എന്നിട്ട് ഞാൻ ഓക്കെന്ന് പറ എന്നാലേ ആൾക്കൊരു തൃപ്തിയാവയുള്ളു
ആത്ശരി ഞാൻ ഗിഫ്റ്റ് കൊടുക്കണ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് കൊടുക്കും അല്ലാതെന്നെ ങ് കഴിഞ്ഞ പെരുന്ന
അവൾക്കങ്ങനെ ഗിഫ്റ്റ് കൊടുക്ക്ണത് ഞാ കൊടുക്ക്ണ ഇഷ് ആക്ക എങ്ങനറിയോ ആൾക്ക് ഇട്ടോക്കിങ്ങാടെ എല്ലാം എട്ക്കണം
മ്
അതോണ്ട് ഞാന് ഗിഫ്റ്റ് കൊടുക്കാൻ നിക്കലില്ല ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കാൻ നക്കലില്ല ഇപ്പൊ ഈ ബർത്ത്ഡേക്ക് ഞാന് ഞങ്ങ ഇവിടെല്ലേ നാട്ടിലാണ് അപ്പൊ കഴിഞ്ഞ മാസം
ഉം
പതിനേഴായിര ഇരുപതിനായിരുന്ന് പത്തില് അപ്പൊ ഞാൻ എന്തെയ്ത് പിന്നെ ഇന്റെ ഫ്രണ്ട്സ്ണ്ട് അവിടെ ഖത്തർല്ണ്ട് ഞങ്ങളെ അവിടെ ഫാമിലി ഫ്രണ്ട്സ് ആഹ് അപ്പൊവരെ കൊണ്ട് ഒരു കേക്ക് വാങ്ങിച്ചൊടുത്തു കേക്ക് സർപ്രൈസ് ഓൽക്കൊന്ന് പറഞ്ഞിട്ട് വന്നൂടെ ഞ തൊ തലേല് മുടി കൊറവല്ലേ അപ്പൊ ഓളെ സങ്കടം പറയെന്റെടുത്ത് പറ ഗക്കിട്ട് സൂപ്പറായി വന്നീനു
അത്ശെരി ഇവിടെയും അങ്ങനെ ജൂലൈലാണ് ആളെ ബർത്ത്ഡേ ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഷർട്ട് കൊടുത്തിര്ന്ന് ഇപ്രാവശ്യം ഞാനയിന് ശീല ക്കെട്ത്ത് കൊടുത്ത അത് ആളടിച്ചാ അടിക്കാൻ കൊടുത്തിട്ട്ണ്ട്
ആഹ്
അപ്പൊ ഞാൻ വിചാരിച്ചിനീ നോക്കട്ടെ എന്തെങ്കിലൊക്കെ കൊടുക്കണം ഇൻഷാ അള്ളാ ഞാ ഇന്നാ ശരിട്ടോ.
ആഹ്